ആഹ്
ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് കേക്ക്ണ്ട്
ഏഹ് അപ്പൊ ഞാൻ പറയാ അന്നത്തെ കാലം ഇന്നത്തെ കാലല്ല മാറ്റേ ഇപ്പത്തെ അമ്മായിമാരെപ്പ അങ്ങനെയൊന്നും അല്ലല്ലോ പറയ് ഇപ്പത്തെ അമ്മായിമാരൊക്കെ കുട്ടികളും ചങ്ങായിചളാണ് ഇപ്പ
പിന്നെ അവിടുത്തെ പറയുമ്പളേ
ആഹ്
ഇപ്പൊ നമ്മളിപ്പോ എന്തേലൊക്കെ ഇങ്ങനെ എന്തേലൊക്കെ കണ്ട് കഴിഞ്ഞ അപ്പപ്പം ഇങ്ങനെ പറഞ്ഞൊണ്ടിരിക്കും അത് പറയുമ്പോ നമക്ക് പറഞ്ഞ് മനസിലാക്കി തരാവച്ചാ കു കുറച്ചും കൂടി ഒരു ഇതാണ് പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരില്ലേ ചെയ്യാ ചൂടായി പറയാ നമ്മളുടെ ഭാഗത്ത് തെ നമ്മള്ടെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ പറയില്ലേ അങ്ങനത്തെ ഒരു ഫീലാണ് നമ്മളെക്കൊണ്ട് തല്ലുടിപ്പിക്കാനുള്ള ഒരു പ്രേരണകൾ ഉണ്ടാക്കും ഓര് അത്പ്പോ ഞങ്ങളോടുന്ന് മാത്രല്ല അങ്ങനെന്നെനി അപ്പ അത് അവരുടെ ഒരു കുഴപ്പാണല്ലോ ഒരാളോട് മാത്രണെച്ച നമ്മള് വിചാരിക്കും
ഒരാൾ ഇപ്പൊ വന്ന മരക്കളോട് മാത്രാണ് ഇണ്ടെങ്കില് ഞമ്മക്ക് കൊഴപ്പല്ലേ
ആഹ് നമ്മൾടെ അടുത്ത് തന്നെ നമ്മളുടെ അടുത്തും കൂടി തെറ്റുള്ള കാരണാണെന്ന് നമുക്ക് വിചാരിക്കാം ഇത് അങ്ങനെയല്ലേ ഇത് വീട്ടിലുള്ള സകല ആൾക്കാരായിട്ടും തല്ലൂടും
ആഹ് അപ്പൊ അവരെ സ്വഭാവം തന്നെ അങ്ങനെയാണ് അതാണ് മെയിന് ഇതിന്റെ ഉദ്ദേശം നമ്മക്കെന്താ മനസ്സിലാക്കണ്ടേ അല്ല നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ അമ്മായി പോര്ന്ന് പറയാന് അങ്ങനെയല്ല മുപ്പ മുപ്പത്തിയാറ് സ്വാഭാവികായിട്ടും അങ്ങനെയാണ്
അതെ അപ്പൊ ആഹ് ഏട്ടനൊക്കെ എന്താ പറയ്ണ വ വെച്ചെങ്കില് ആഹ് ആഹ് സ്വഭാവം മാറാൻ പോണില്ല ഇങ്ങള് അത് ഭാ ഭാഗത്ത് ചിന്തിക്കന്നെ വേണ്ട നല്ല പോലെ സംസാരിക്കുക കാര്യങ്ങൾ ചെയ്തോ അപ്പൊ ഞാന് അപ്പൊ പോയി. പിന്നെ അഞ്ചാറ് തല്ലൊക്കെ ഞങ്ങള് ഞാനും അമ്മയും തമ്മിൽ അഞ്ചാറ് തല്ലായിരുന്നു. എടത്തിമ്മയും അമ്മായിട്ട് പണ്ട് മുതലേ തല്ലാണ് അവരിപ്പോ തല്ലൂ കൂടും അപ്പൊ തന്നെ മിണ്ടും അങ്ങനെ പക്ഷേ ഇൻക്ക് തല്ലൂടി കഴിഞ്ഞാ പിന്നെ മിണ്ടാൻ സയിക്കൂല്ല.
ആഹ് ആഹ് ആഹ് ആഹ്.
ചെല്പ്പോ ഒരു ആറ് മാസം വരെ മിണ്ടാണ്ടങ്ങനെ നട്ക്കും കാരണം ഒരു സ്വയ്ര്യം കിട്ടാൻ വേണ്ടീട്ട് കാരണം. ഇത് കണ്ട് കഴിഞ്ഞ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കില്ല നമ്മള് തെറ്റാ നമ്മളോട് അഹ് പറയില്ലല്ലോ. അത് പറയില്ലല്ലോ അപ്പൊ ഞാൻ അത്. ഒരു വളവായിട്ട് എടുത്താലൊക്കെ ഇപ്പോ ഞാൻ മിണ്ടില്ല എന്നോട് ഇങ്ങനെ. കെട്ന്നക്കെ ചോയിച്ക്കെ പിന്നെ ഞാൻ ഒന്നും മിണ്ടില്ല. ഇക്ക് അങ്ങനെ ചെല കാര്യങ്ങള് നമുക്ക് ഉള്ള് ഇക്ക് അങ്ങനെ എന്തേലെക്കെ പറഞ്ഞ് കഴിഞ്ഞാലേ. ആഹ് ആഹ് നമ്മള് ചെലപ്പോ നമ്മൾ ചിന്തിക്കാ ത്ത കാര്യങ്ങളാക്കെ ചെലപ്പോൾ പറയ്ണ്ടാവ അപ്പൊക്ക് വല്ലാണ്ട് വേഷ്മാവും ആഹ് വെഷ്മായാല് ഞാന്. ന്റെ മനസ്സിന്ന് ആഹ് വെഷ്മം പോണ വരെ ഞാൻ മിണ്ടില്ല. അത് ആരായാലും അങ്ങനെട്ടോ. കാരണം പണ്ടൊന്നും ഇക്ക് അങ്ങനെ ഇണ്ടായിരുന്നില്ല അത് ഇങ്ങനെ. ആഹ് അവരെ എന്തേലൊക്കെ പറഞ്ഞോട്ടെ വച്ച് ഞാൻ അങ്ങനെ തള്ളി കളയും പിന്നിം ഞാൻ മിണ്ടും പിന്നിം. ഇന്ക്കാ ആഹ് അനുഭവം ഇങ്ങനെ അടിച്ചടിച്ച് ഒര് നമുക്ക് തിരി
ഉം ആഹ് ആഹ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിങ്ങനെ വരുമ്പോ നമുക്കായാലും മട്ക്കല്ലേ. അതന്നെ നമുക്ക് ആഹ് ജീവിതം തന്നെ ഒര് അയിനെ കാണുമ്പോ നമുക്കൊര്. എന്തോ ഒരു ശത്രുവിനെ കാൺണ മാതിരിയാവും പിന്നെ ആഹ് അ
കുറെ നമ്മള് മനസ്സില് ദേഷ്യം വെച്ചിട്ട് ഉള്ളില് പെറ്ത്ത് ഇങ്ങനെ ചരിച്ച് നടന്നിട്ടും കാര്യല്ലല്ലോ.
അതാണ് അത് കാര്യല്ലേ.
ഏട്ടനും അമ്മയും ഇപ്പം അങ്ങനെ ചെയ്യ്ണത് കാരണം അവരിപ്പോ നല്ല. തല്ലൂടും അവരെ മനസ്സിലാ ദേഷ്യണ്ടാവും എന്നിട്ട് അവര് മിണ്ടാണ് ചെയ്യ്ന്നത് പക്ഷെ അയിലൊരു അ അർത്ഥല്ലാത്ത പോലെ ഇക്ക് ഫീല് ചെയ്യാർ നമുക്ക് ദേഷ്യണ്ട് വെച്ചങ്ങാ അവാരോട് ദേഷ്യം. തന്നെ കാണിക്കണം അല്ലാണ്ട്പ്പൊ കൊറെ ചിരിച്ച്ന്ന്ട്ട് ന്നൊരു കാര്യല്ല അവര്. മന്സ്സിലാവണം നമുക്ക് അവര് പറഞ്ഞത് നമുക്ക് ഹേർട്ട് ട്ടായി നമ്മളോട് അവരോട് നമുക്ക് ദേഷ്യണ് എന്നുള്ളൊരുത് കാണാണം എന്നുള്ളരുതാ ഇക്കി.
ആഹ് അയിനി ഞമ്മളെന്താച്ചാലേ ഞമ്മളിഞിപ്പോ. എത്ര ദേശ്യം കാട്ടിൽ അവർക്ക് അതൊരു പ്രശ്നേണ്ടാവൂല ചെലപ്പോ.
ആഹ് ശരിയാണ്.
അങ്ങനെയണ്ട് നോക്കാന് ഈ പണ്ടുള്ള ആൾക്കാരുടെ പ്രത്യേകതയാണത് കാരണം നമ്മള് പിന്നെ. എത്ര സങ്കടപ്പെട്ടാലും അതൊൽക്കൊരു വിഷയേല്ല.
ഉം.
അത് അവരുടെ ഒരു രീതിയാണ് സംഭവം അല്ല വേറൊന്നും പറയാല്ല അത് അവർക്കൊരു.
ആഹ്.
ഒരു ഹര ഇപ്പ നമ്മളെന്ത് ചെയ്താലും അവർക്ക് അതൊരു ഹരാണ്.
പണ്ട്ള്ള ആൾക്കാരെ പ്രത്യേകതേ ആണത്.
അതെ അല്ലെ നമുക്ക്ത്ര ത് ആഹ് കഴിയില്ല നമ്മൾക്ക് ഇത്രയും. പറയുമ്പോ ദേഷ്യാണ് നമുക്ക് അത്രയും പറയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചാ മതി ആൾ.
ആഹ് അത്. അതൊന്ന് ചിന്തിക്കൂല അങ്ങനത്തെ ആൾക്കാരെ അങ്ങനെ പ്രത്യേകിച്ചും ചിന്തിക്കൂലേ അവർ. ത് വിഷയേല്ല അവര് പറ്ഞ്ഞ വക്കും ആഹ് അവര് പറ്ഞ്ഞ വക്ക് ഇപ്പൊ അവർക്ക് പ്പത് തെറ്റ്. റ്റയിന്ന് അവർക്ക് തോന്നണ്ടേ അത് അവർക്ക് തോന്നണ്ല്ലാ അതാണ്. ഞമ്മക്കാണ് ഇപ്പോ ഓല് പറ്ഞ്ഞത് തെറ്റായിന്ന് തോന്ന്ണത്.
അതെ ആഹ് മനസ്സിലാക്കുള്ള ഒരു ബുദ്ധി ദ്ധില്ലെ.
അവർക്ക് തെറ്റായിട്ടുണ്ട്ന്ന് തോന്ന്ണില്ല
ഉം ആഹ് പക്ഷെ ഞാൻ ആഹ് ചായക്ക് എന്താന്ന് പുട്ട്
പുട്ടോ ആഹ് സെയിംമാണല്ലോ ഞാനിന്ന് പുട്ടാക്കിയൊക്കാണ്
അതെ ആഹ് ആഹ് പക്ഷെ ഞാൻ പുട്ട് അങ്ങനെ കഴിക്കില്ല
ഏഹ് കഴിക്കില്ലേ ഏഹ് അത്എന്താ
അങ്ങനെ പുട്ടാകെ ഇഷ്ടല്ല എന്റെ ഏട്ടനൊക്കെ നല്ല ഇഷ്ട ഞാന് അങ്ങനെ കഴിക്കാറില്ല ഇങ്ങനെ വീട്ടിലേക്ക് എനിക്ക് അങ്ങനെ കണ്ടിച്ചല് ചില ഭക്ഷണങ്ങളന്നും അങ്ങനെ പറ്റില്ല പിന്നെ അട കഴിച്ചാർന്നില്ല ഈ പുട്ടൊക്കെ ഇപ്പൊ കഴിക്കല് തൊട്ങ്ങിയത് എന്നച്ചിട്ടാ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി അവിടെ കഴിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവിടെ ഉച്ചക്ക് ആവുമ്പഴാണ് ചോറ് കഴിക്കുള്ളൂ ഇവിടെ പർഞ്ഞ്കഴിഞ്ഞാല് രാവിലെ പറ്റീല്ലെങ്കിൽ ചോറ്ടുത്ത് കഴിക്കും പക്ഷെ അവടെ അങ്ങൻത്തെരു ഇതൊന്നും പറ്റില്ല പറ്റില്ലാന്നല്ല ആരും ചെ കഴിക്കേണ്ടന്നും പറയില്ല പക്ഷെ മ്മക്ക് ഇക്കെന്തൊരു താ
ആഹ് നമ്മളിപ്പ അവിടെ പോയിട്ട് ഇപ്പം നമ്മള് കഴിക്കൂല നമ്മളെ വീട്ടിലാണു എന്തെങ്കും നമുക്ക് സ്വാതന്ത്രം അല്ലേ
ആഹ് നമ്മള് ഞാനിപ്പോ ഇവിടെ ചായക്കടില്ലേച്ചെ ചോറ്ടുത് കഴി അല്ലെങ്കിൽ ബേക്കറി കഴിക്കും അങ്ങനെയൊക്കെ അവിടെ പോയി കഴിഞ്ഞാ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിരിക്കും അപ അപ്പ ഞാന് പിന്നെ ചോറ്ട്ത്ത് കഴിക്കുമ്പോ ഇക്കെന്തരുപോലെ പിന്നെ ഉച്ചക്ക് എല്ലാർക്കും ചായക്ക് കടി രാവിലത്തേക്ക് ഉച്ചക്ക് ചോറ് അങ്ങനെ ഇണ്ടാക്ക അപ്പൊ പിന്നെ നമ്മള് ഉച്ചക്ക് ചോറ് ചോറ് വെച്ച് കഴിഞ്ഞാ ഒരു ഉച്ചക്ക് ചോറ് കൊർച്ചാവും അങ്ങനെയൊക്കെ ഒരു ഇതാ
ഓരോരോ അത്ഭുതങ്ങള് നമ്മള് ത് അനുഭവാണ് പറിയേ
ഏഹ് ആഹ്
നമ്മക്ക് എന്നും ആലോയ്ക്കാം ഇനിയിപ്പോ ഇപ്പൊ അമ്മന്റെ കാലം കഴിഞ്ഞാല് നമ്മുക്ക് ചിന്തിക്കാന് ആഹ് അമ്മനെ ചിന്തിക്കാള്ളൊരൂ ഇതാവുണ്ട് ല്ലെ നമ്മള് സ്വാഭാവികായിട്ടും ഇനിപ്പ നമ്മളൊരു അമ്മായി അമ്മായി കൂട്ടാ നമ്മള ചിന്തിക്ക ഇന്നപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടീനിയല്ലോല്ലേ നമ്മള്. നമ്മുടെ മരിയെക്കെക്കായാലും മക്ക ക്കായാലും നമ്മള് പർഞ്ഞൊട്ക്ക ങ്ങനെയല്ലേ.
അതെ
കാരണം അമ്മ അങ്ങനെ ആയിരുന്നു
ആഹ്
നമ്മളെ അനുഭവത്തിൽ നിന്ന് ഇപ്പോ നമ്മള് വേറല്ലോരോട് നമ്മള് ചങ്ങായിചി ഞമ്മളെ അമ്മമാരോട് നമ്മള ഒറ്റ സുഹൃത്തുക്കളോടെ നമ്മളിങ്ങനെ പറയുള്ളു
ആഹ് പക്ഷെ നല്ല നല്ല മരുമക മക്കളെെ കെട്ടിക്ക കഴിഞ്ഞാലേ ചെല അമായിമ്മമാരിക്കങ്ങനെന്നെ. എന്നാ ചീത്തവറ്റേനോ കിട്ടി കഴിഞ്ഞാ നല്ല അമായിമ്മമാരു ആവും. അതാണേ ഒരുതെ ചെൽപ്പോ നല്ല അമ്മമാരൊക്കെയാവും നല്ലത് ഇങ്ങനെ പറഞ്ഞോണ്ടുക്ക അതെ നല്ല ചെയ്യണട്ടോന്നൊക്കെ പറഞ് ചെൽപ്പം പെൺകുട്ടിയാൾക്കാവും പറ്റാത്തണ്ടാവ ഇത് എന്തിന ഇന്നോട് ഇങ്ങെന പറയണെ അങ്ങനെ തോന്നും. ഞങ്ങക്കൊക്കെങ്ങനെ പറഞ്ഞ് മനസ്സിലാ ക്കി തന്നാമതിന്ന കാരണം ഇങ്ങന ചീത്തപറിണക്കാട്ടിലും നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാ നാളെ
ഉം പക്ഷെ നമ്മളെത് ചിന്തിക്കും അതായ അത് ചിന്തി അയ്നത് കൊഴ്പ്പല്ല അതാ ഞാങ്ങളോട് പറഞ്ഞേ അയ്നത് വിഷയേല്ല.
അല്ലെ ഉണ്ടോനന്താ? ഉണ്ടോനും പായൽ കിട്ടാനിട്ട് ഉണ്ണാത്തവനും എല കിട്ടാനിട്ട് പറയില്ലേ ആ ഒരവസ്തേപ്പൊ.
അതാണ് അത ഞാൻ പറയ്ണതേ ഒക്കെ നോക്കുമ്പോ നമ്മള്തൊക്കെ. ഓരോന്നും നോക്കുമ്പോ ഓ ഓലെ അനുഭവും നമ്മള അനുഭവം ഒക്ക നോക്കുമ്പോ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാവും ഓൽതങ്ങനെരു ഇത് ഓല്ക്കതൊരു ഫീലിങ്സ് അല്ല. അങ്ങനെ ഓരോരോ -
എങ്ങനെ
പിന്നെ പെണ്ണുങ്ങൾ പറയണത് നമ്മൾ നമ്മളെ വീട്ടിൽ. സ്വാതന്ത്രം നമുക്ക് അവിടെ പോയി എടുക്കാൻ കഴിയില്ലല്ലോ കാരണം ഒന്ന് വേറെ പോയി നമ്മൾ വീട്ട ട്ട്ന്ന് ഇപ്പോ വേറെ പോയിന്നു കൂട്ടികോളി, നിങ്ങള് ചെറിയ മോനാ?
ആഹ ചെറിയ മോനാ.
ആഹ അപ്പൊങ്ങക്ക് രക്ഷല്ല. ചെറിയ മോന മോനാ ആകുമ്പോ പിന്നെ രക്ഷല്ലാ പറയാ ഞാനെ ന്തെങ്കിലും കൂട്ടാക്കും.
എന്തേ?
അല്ലെ വേറെ വീടെടുത്ത് പോകൂല്ലോ വലിയവരൊക്കെ അതാ ഞാൻ ചോയിച്ചെ. എന്നും അമ്മമാര് ചെറിയ മോന്റെ കൂടെണ്ടാവും ആഹ.
ഞങ്ങള അതിന് ഫസ്റ്റ് വിചാരിച്ചഞ്ഞത് ഞങ്ങളുടെ ലവ് മാരേജ ആണ് അപ്പൊ ഞങ്ങളിങ്ങനെ. വിളിക്കണ സമയത്തൊക്കനെ പറഞ്ഞണ്ടായിരുന്നു ഏട്ടനും ഉണ്ടന്ന് അറിയ ചേച്ചി ഉണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഏട്ടന് വീട്ടിലുണ്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ചറി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് വേറെ. സ്ഥലമൊക്കെ വാങ്ങി വീടക്കണന്ന ഞങ്ങളടെ പ്ലാൻ ഉണ്ടാവുന്നത് പക്ഷെ ഏട്ടൻ. വിചാരിച്ച ഏട്ട മൂത്തതല്ലേ അപ്പ ഏട്ടൻ പോകണംന്ന് വിചാരിച്ചട്ട് ഏട്ടൻഎന്ത് ചെയ്തു ഞങ്ങളടെ കല്യാണ ആ അവസരായപ്പോ ലൈഫിന്റെ വീടിന് എഴുതി കൊടുത്തു. അപ്പൊ അവർക്ക്ത് കിട്ടും ചെയ്തു കിട്ടിയപ്പോ അവര് അവരുടെ സ്വർണം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റിട്ട്. ഒരു സ്ഥലം വാങ്ങി എന്നിട്ട് അവരോട്ഇപ്പോ തറ വക്ക്പ്പിയും ചെയ്തു.
ആഹ.
അവര്ചാരിച്ചന്ന് എന്താ വച്ചെങ്കില് ഇങ്ങനെ ചെറിയ ആൾക്കല്ലെ വീട് അങ്ങനെ അവർ പക്ഷെ ഞങ്ങക്ക്. ഇപ്പൊ ആ വീട് വേണം തീ അതായത് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പിന്നെ അമ്മടെ ഏ അമ്മ അമ്മി അച്ഛനും കൂട്ടീട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലണത് കൂടുതലും മറ്റേ നമ്മളെ സ്വർണ്ണടുത്ത് വാങ്ങി അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ അപ്പൊ ഇന്റെ ഇന്റെ പറച്ചിലുംണ്ട് അപ്പോ. ത് വേണ്ടച്ചിട്ട് ഞങ്ങളൾ വേറെ വാങ്ങണച്ചിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇനിയിപ്പോ ഏട്ടൻ വാങ്ങിയ സ്ഥിതിക്ക് നമുക്ക് പ്പൊങ്ങനെ പോവാനും പറ്റില്ലല്ലോ. അമ്മേനെ ഒറ്റക്ക് ആക്കിട്ട്. ഉംഹ്. പിന്നെ അമ്മ പറയ്ണ്ട്ട്ടോ വേറെ സ്ഥലംവാങ്ങാൻ. ക്കൊ വാങ്ങിക്കൊ ഞാനുംക്കൂടെ കൂടെ വരാന്ന്.
ആഹ് അത് പിന്നെന്താന്നോ നാട്ടാർക്കത്. പർച്ചിലാവും നാട്ടാര പ്രശ്നേ ഉണ്ടാവുള്ളു.
ണല്ലോ അവര് പറഞ്ഞ് അവരെ അമ്മലെ എത്രയാണെങ്കിലും.
ആഹ് അതാണ് ഞമ്മളിപ്പോ ഇനി എത്ര ആയാലും ഞമ്മളിപ്പോ ഇതായാലും ഓല്ക്ക്. പ്പോല അമ്മേന്നെ അല്ലേ.
അതെ അവരിപ്പോ എന്താ ഏതോ പറഞ്ഞോട്ടെ ഉംഹ് അല്ല അവര് ചിന്തിക്ക്ണില്ലേ കാരണം വയസ്സായാലും നമ്മളന്നെല്ലെ നോക്കാണ്ടാവ എത്ര ആൾക്കാരുണ്ട്ച്ചെങ്കിലും. അവന അവന്റെ മക്കളന്നെ നോക്കുള്ളൂ. ഇനി മക്കള് മക്കളെ മക്കളേക്കാൾ കൂടുതൽ എന്തായാലും മരുമക്കളല്ല നോക്കൊള്ളൂ അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ. പോര്കാട്ടി കഴിഞ്ഞ. ഞാനതും മനസ്സില് വെക്കില്ലട്ടോ കാരണം പ്രായായി കഴിഞ്ഞാൽ നമ്മള് നോക്കും അപ്പൊ അവരുടെ. അച്ഛന്റെ അമ്മേനന്നെ ഞാനാ നോക്കിണ്ടായിര്ന്നത്. എന്താച്ചെങ്കില്. ആഹ് അച്ഛന് അച്ഛന്റെ അമ്മക്ക് കൊറെ മക്കൾ ഇണ്ട്ട്ടോ രണ്ട് ആൺകുട്ട്യോള് രണ്ടാൺകുട്ടികളല്ല, നാല് നാല് ആൺകുട്ട്യോള്, അച്ഛനും കുട്ടിയിട്ട് നാല് ആൺകുട്ട്യോളും. പിന്നെ രണ്ട ഒരു പെൺകുട്ടിയാ ഉള്ളത് അങ്ങനെ അഞ്ചു മക്കളാ അവരുള്ളത് ട്ടോ. എല്ലാവരിം എല്ലാവരും നാല് ആൺമക്കളും വേറെ വേറെ വീട് വെച്ചിട്ട് താമസിക്ക്ണ്ട്. ചെറിയ മകനാണ് തറവാട്. താറവാട്ടിലാണ് അച്ചമ്മ ഉണ്ടായിർന്നത്. അപ്പൊ അവിടുത്തെ അമ മരുമകളായിട്ട് അച്ചമ്മ തല്ലൂടിട്ട്. രണ്ടാമത്തെ മകന്റെ എടുത്താർന്നു.
ആഹ് ആഹ്
ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവടിം തല്ല് കൂടിയപ്പോ. ഏഹ് അയിനോട് പോവാനൊക്കെ പറഞ്ഞു തോന്നണ് അങ്ങത്തൊക്കെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അത്. ഞങ്ങടെ വീട്ടിക്കാ വന്നത്. അവര് അവരുടെ മരുമകള് അവരുടെ മകന്റെ മകള്. മരുമകളാണ് എന്റെ വീട്ടിക്ക് കൊടന്നെ കീട്ടോ അപ്പൊ ഇവിടുത്തെ അച്ഛൻ മരിച്ചായിരുന്നു അപ്പൊ അച്ഛൻ ഇങ്ങനെ മരിക്കണ സമയ. ത്ത് ഇങ്ങനെ പറഞ്ഞത്ര അമ്മച്ചമ്മോട് ഞങ്ങക്ക് നല്ല ഇഷ്ടാട്ടോച്ചമ്മേനെ അച്ഛമ്മ പാവാണ്. അപ്പൊ ഇങ്ങനെ കൊണ്ടുന്നപ്പ ആരും ഉണ്ടായില്ല അവിടെ. ഞാനാ അയിനെ കൈപിടിച്ചിട്ട് ഇങ്ങട് കൊണ്ടന്നത്. ക്ക് അല്ല നമ്മള് പറയുമ്പോ ഇപ്പ എത്രയാണെങ്കിലും പ്രായം ആയോര്ക്ക് ആര് ആരുല്ല്യ. ത്തപോലെങ്ങനെ കൊണ്ടുന്നാക്കിയതാ അപ്പൊ നമുക്കൊരു സങ്കടല്ലെ നമ്മള്. എന്തിനാ ഇങ്ങട് കൊണ്ടുന്നെ മകന്റെ വീട്ടിക്കല്ലേന്ന് വേണെ എനിക്ക് പറയാർന്നു. പക്ഷെ ഞാന് അങ്ങനൊന്നും പറഞ്ഞില്ലാട്ടോ. കാരണം അച്ഛനും മക അച്ഛന്റെയും അമ്മന്നല്ലേ അത് ഇവിടത്തെ അച്ഛന്റെ. അച്ഛല്ലാച്ചെങ്കിലും മരുമക്കളായിട്ടുള്ള നമ്മളന്നെയല്ലേ നോക്കേണ്ടത്. അമ്മേനായിട്ട് അമ്മേനായിട്ട് പറ്റ. റ്റില്ലട്ടാ. ഞാൻ പറഞ്ഞില്ലേ അമ്മേടെ സ്വഭാവം അങ്ങനേണ്. അപ്പൊ അച്ചമ്മക്കും അമ്മേടെ സ്വഭാവം ഇഷ്ടല്ല.
ആഹ് ആഹ് ആഹ് ആഹ്. ആഹ് ആഹ് എന്ന എന്നാ ശെരിട്ടാ ഏതായാലും ഞാൻ പിന്നെ വിളിക്കാം. ഒറ്റ മിനിറ്റ്ട്ടോ.